ഹലോ കേൾക്കുന്നുണ്ടോ?
ആ കേൾക്കുന്നുണ്ട് എന്താണ് വിശേഷം?
ശേഷം പറിണത് ക്ലിയറാണോ?
ആഹ് പറിണത് കേക്ക്ണ്ട് എന്താണ് വർത്താനം?
ഓഹ് നല്ല വർത്താനം അവിടേ
ആഹ് ഇവിടേം
ചായൊക്കെ കുടിച്ച് ഇയാളെന്താ ചെയ്യണത് ഇപ്പം
ഞാനിപ്പം ഡിഗ്രി കഴിഞ് ഇങ്ങനെ നിക്കാണ് രണ്ടു മാസായി ഡിഗ്രി കഴിഞ്ഞ്ട്ടെ
സെയിമാണല്ലോ ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞ് നിക്ക ഞാനിപ്പൊ ഒരു കോഴ്സിന് പോവൽണ്ട് എച്ച് ആർ എംല്ലേ
ആഹ് ആഹ് ഏതാ എടുത്തിനെ ഡിഗ്രി
ഞാന് ബി ബി എ ആയ്നു ഇയ്യോ?
ബി കോം
ബികോം അല്ലേ ബികോം എടുത്തിട്ട് അക്കൗണ്ടി അക്കൗണ്ടിംഗ് ഒന്നും നോക്കണില്ലേ ഞാനോ ത്രീ മന്ത് കോഴ്സ് ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എം ബി എ ക്ക് നോക്കണ്ട്
ആഹ് ആഹ്
ഇയ്യ് ബി കോം എടുത്തിട്ട് ഒന്നിനും പോണില്ലേ അക്കൗണ്ടിംഗ് ഒന്നും നോക്കണില്ലേ
അക്കൗണ്ടിങ്ങനോട് എനിക്ക് താല്പര്യല്ല
ഏഹ് എന്തിനാ താല്പര്യം?
ഞാന് ഓഫീസ് അഡ്മിനിസ്ട്രേഷ ന് നോക്ക്ണ്ട് പിന്നെ പി ജി ക്ക് പോണന്ന് വിചാരിച്ച്
ല്ലേ
എങ്ങനെ
അതൊക്കേണേൽ എച്ച് ആർ കോഴ്സ് എടുക്ക്ണതും നല്ലതാ ഓഫീസ് അഡ്മിനിസ്ട്രേഷനക്കെ നോക്കാണേല് ബേസികായിട്ടുള്ള കമ്പ്യൂട്ടർ സ്കില്ലൊക്കെ ഇണ്ടയ്ല്
അല്ല അത് രണ്ടും ഡിഫറൻ്റാ എച്ച് ആർ എടുത്താല് ഓഫീസ് അഡ്മിനിസ്ട്രേഷനും വേറെ വേറെ അല്ലെ അയ്ന്
പക്ഷെ എല്ലും ഒരേ പോലെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അല്ലേ നല്ലോ ആവശ്യള്ളത് പിന്നെ ആൾ ക്കാരോട് ബിഹേവ് യ്യാനും പിന്നെ എന്താ കൊർച്ച് കമ്പ്യൂട്ടർ സ്കില് ബേസിക് ആയിട്ടുള്ളേ എക്സെല് ഒക്കെ പഠിക്കണം എക്സെല് ആഹ് അയ്നായി ട്ട്ള്ള വേറെ കോഴ്സൂണ്ടാവും അത് ഇട്ത്താലും നല്ലതാ
ഉം ഉം
ന്നട്ട് ഒന്നിനും പോണില്ലേ
ആഹ് ഞാൻ നോക്കുന്നുണ്ട് നല്ല എന്തെങ്കിലും സ്കോപ്പുള്ള കിട്ടിയാ പോവാന്ന് വിചാരിച്ച്
ഉം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതൊക്കെ നല്ലതാ അതൊക്കെ നോക്കിയാ മതി
അതോ ഇതോ എടുക്കണംന്നാ വിചാരിച്ചത്
ഉം വീട്ടില് ആരെക്കേണ്ട്
ഇവടെ ഉമ്മീം ഉപ്പീം താത്തിം
താത്തി ലേ ഏഹ് താത്തന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞല്ലേ
ആഹ്
ഈ അന്റെ നോക്ക്ണ്ടോ
ഇപ്പൊ നോക്ക്ണൊന്നും ഇല്ല
ഇല്ലല്ലേ താല്പര്യല്ലാ
ഏഹ് എഹ് ഇപ്പളേ വെർതെ കെട്ടണ്ടല്ലോ
ഞ്ച് വയസ്സായിട്ടൊക്കെ ല്ലേ ജോബ് ഒക്കെ ആയിട്ട് നോക്ക
ഉം ജോബ് ഇണ്ടെങ്കിലല്ലേ ഇപ്പം ഒരു വാല്യൂ ഇണ്ടാവുള്ളൂ
ക്കണ്ടേ ഞമ്മക്ക് കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെ ഇണ്ടായിരുന്നു
കോളേജ് ലൈഫ് ഒക്കെ അടിപൊളി തന്നെ ഇങ്ങക്ക് എങ്ങനെ ഇണ്ടേയ്നി
ഓഹ് ഞമ്മക്ക് അടിപൊളിയായിനു നമ്മള് കൊർച്ചൊക്കെ അപ്പോ ഐവി ഉണ്ടായിനു ഐവി അല്ല നമ്മള് പത്തീസത്തിന് പോവൂലേ തേടിയർന്ന് ഇവടെ രാജസ് ഥാന് പിന്നെ ഏഹ്
ഐവി ആയിട്ട് ഇല്ലേന്യോ വേറെ
ഐവി ആയിട്ട് സെക്കൻഡ് ഇയർന്നും ഇണ്ടായിനു അത് വേറെ ഇണ്ടായിനി തേർഡ് ഇയർന്ന് വേറെ
ആഹ് ആഹ് പോവ്ണ്ടേനു ഐവി ആയിട്ട് ഡെൻഡേലേ ഗോഗർന്നാ പിന്നെ
ആഹ് അങ്ങട്ടൊക്കെന്നെയ്നി സെക്കൻ് ഇയർന്ന് തേർഡ് ഇയർന്നാണ് പിന്നെ നല്ല ഏഹ് ഇജ് എവുടെ പഠ്ച്ചേ
ഞാന് ഇവടെ അട്ത്തൊര് കോളേജ്
ഏഹ് അട്ത്താണോ ഞാനിവടെ പ്രൈവറ്റ് കോളേജിലെന്നെയ പഠിച്ചിന് ഇവടെ അട്ത്ത്ള്ളേ
ഉം ഉം
ഉം പിന്നെ അവടെ നല്ല അടിപൊളിയാട്ടൊ എന്ത്ണ്ടായാലും നല്ല ഞങ്ങള് ഏ രാജസ്ഥാന് മണാലി പോയില്ലട്ടോ കാരണം ഞങ്ങള് ഇവട്ന്ന് വിടൂല മണാലിക്ക്
ഏ ഞങ്ങളതും അങ്ങനെയ്‌നി പിന്നെ പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ വിടീപ്പിച്ച്
ഈ കാണ്ന്ന ഇതൊന്നും ഉണ്ടാവുല മഞ്ഞത്ത് ഇതാവുംന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങട്ട് പോവാൻ സമ്മയ്ക്കൂല ഞങ്ങളെ പ്രി അതെ അടിപൊളിയാ ട്രെയിൻ ഞമ്മക്ക് എന്താ രസം പക്ഷെ ഫുഡ് മാത്രം അവടെ സീനായിട്ടുള്ളേനിട്ടോ രാജസ്ഥാനൊന്നും പോയില്ലെ ഇങ്ങള്
ഹലോ രാജസ്ഥാൻ പോയില്ല അജ്മീർ ഡൽഹി ആഗ്ര അങ്ങനെ താജ്മഹൽ ഒക്കെ
താജ്മഹല് ഒക്കെ കണ്ടു ഉം അതും നല്ല രസട്ടോ ഓടത്തൊരു ആ ഒരു ദൃശ്യം പക്ഷേ ഞങ്ങള് പോയപ്പോ നല്ല ലേറ്റ് ആയി പോയി എന്താ അവിടക്ക് എൻട്രി നല്ല ലേറ്റ് ആയി പോയിങ്ങാട്ട് ലാസ്റ്റിക്കാ കിട്ടിയാങ്ങള് എല്ലാരോടു കൂടി വേഗം കേറി പോവാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള ആരും കാണാതാങ് പോയി ഉം ആധാറൊന്നും ഇല്ലേനു അന്ന് പിന്നെ ബസ്സ് ട്രെയിൻ നിങ്ങള് ട്രെയിനിലേ കൂടിയേ പോയേ?
ആഹ്‌ ഇങ്ങളോ
ഞങ്ങളും ട്രെയിനിൽന്നെനി അന്ന് നല്ല എന്താ പറയാ അന്ന് ട്രെയിനിലായാലും നൈറ്റൊക്കെ നല്ല രസ വേറെ കോളേജ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിനി പിന്നെ
വേറെ കോളേജത്തോര് ഓരോക്കായിട്ട് കമ്പിനിയായി അങ്ങനൊക്കെ അങ്ങനെ അടിപൊളിയാണ് ഏങ്ങനാ
മണാലി ഒക്കെ നല്ല രസല്ലേനോ
ഓഹ് നല്ല മഞ്ഞും തണുപ്പും ല്ലേ അടിപൊളിയനു
ഫ്രണ്ട്സ് ഉണ്ടകുമ്പോ നല്ല രസേക്കും ഒക്കെ
ഉം എല്ലാരും ഉണ്ടാവുമ്പോ രസണല്ലോ
എന്താ കോളേജ്ക്കെ എന്നാ പരിപാടിക്കുക്കെ കൂടെണ്ടായിനു ഡാൻസിനായാലും പാട്ടിനായാലും ഒക്കെ ആക്റ്റീവ്നു
ആഹ്‌ അങ്ങനെയിട്ട് കൂടലൊന്നുംല്ല ഇടക്കൊക്കെ പരിപാടിയാകുമ്പോ ചെറുതായിട്ടൊക്കെ കൂടും നിങ്ങളോ
ആഹ്‌ ഞമ്മള് പെരു ഞമ്മളെ കോളേജിൽ ഇന്ന് മറ്റേ കോൺവെക്കേഷന്ല്ലേ സെർമണി അയിന്റെ പ്രോഗ്രാമ നിങ്ങക്കാന്നില്ലേനു ആഹ്‌ ഇന്ന് നിങ്ങൾക്കല്ലേനു കഴിഞ്ഞോ പോയിനോ
ഓഹ്‌
എക്സാം ഒക്കെ എങ്ങനെ അടിപൊളിയല്ലേനോ
ഓഹ്‌ എക്സമ്ക്കടിപൊളിയായിന്
എന്താ എല്ലാത്തിന് പാസല്ലേ സപ്പ്ളി ഇല്ലേ ഇയാൾക്കുണ്ടോ
ഉം ഇല്ല
അങ്ങനെയൊക്കെ
അതന്നെ ഉം ന്നലെ ടീസി വാങ്ങാൻ പോയേ
പാസ്സായാലും പാസ്സ് പിന്നെ കോളേജ് ക്കെ അടിപൊളിയായിന് യെല്ലത്തിലും ഏഹ് കൂടലു അങ്ങനത്തക്കെ ഒരു ക്യാരക്ടറുള്ള ആളാണ് ഞാന് എല്ലാത്തിലും നല്ല ആക്റ്റീവ് ആയിട്ട്ക്കണെ
ഉം
പക്ഷേ ഇനിയിപ്പോ ഡാൻസിനായാലും പാട്ടിനായാലുംക്കെ എല്ലാത്തിനും കൂടും അതുകൊണ്ടക്കെ ഭയങ്കര മിസ്യ്യുന്നുണ്ട് അതൊക്കെ പ്ര ഈ പ്രാവശ്യത്തെ ഫാൻഷോ ഒക്കെ കണ്ടിട്ട് സങ്കടാവ നമ്മളെ ഇയർലാവ്ന്നില്ലേനിയല്ലോ ഷോ ഭയങ്കര മിസ്സെയ്യ്ണ്ട്
ഉം
ഇയ്യ് ഏതായാലും നോക്ക് ഏതേലൊക്കെ കോഴ്സ് ഇവടെ കോഴിക്കോടൊക്കെ നല്ല ഇത്ണ്ടല്ലോ കൊറെ
ആഹ് നോക്കണം അയ് നോക്കിണ്
കൊറെക്കെ നോക്കിണ് എന്താ പറയാ സേറമാരൊക്കെ എങ്ങനെ ഇണ്ടായീനി അടിപൊളിയല്ലേ
ഓഹ്‌ സാർമാരൊക്കെ അടിപൊളിയേനു ഫസ്റ്റ് ഇയർന്നൊരു സാർണ്ടേനി നല്ല കമ്പനിയേനു പിന്നെ മൂപ്പര് പോയി പിന്നെ വേറെ ആളായി ആ സാറ് നല്ല കമ്പനി ഒക്കെ ഏനി
ഞാ ഒന്നിനും സമ്മയ്ക്കൂല കാരണം ഞമ്മളെ എൽ കെ ജി കുട്ടിയേളെ ട്രീറ്റ് ചെയ്യ്ണ പോലേ ട്രീറ്റ് ചെയ്യല് ഇന്നട്ട് അയാൾക്ക് കുറെ പിരാ കൊക്കെ കിട്ടിക്ക്ണോ തീരേ ഒന്നിനും ഒരു പ്രൈവസി ഇല്ല ഞമ്മള്പ്പു ച്ചക്ക് ഇന്റർവെല്ല ഇതിനൊക്കെ വിടൂലേ അയ്ന് ഞങ്ങക്ക് ഗേൾസിന് മാത്രം പൊർ പൊർത്ത്ക്ക് വിട്ണം ല്ല ബോയ്സ്ളെ സമ്മയ്ക്കും പിന്നെ എന്ത്ണ്ടായാലും വീട്ടാർക്ക് വിള്ച്ച്
അങ്ങനൊക്ക
എന്താ പറയാ പക്ഷെ അയാൾക്ക് കൊറ പക്ഷെ നല്ല സ്നേഹും ആട്ടോ നമ്മക്ക് എന്താ പറയാ എന്തേലൊക്കെ പട്ച്ചാല് ഇപ്പം ഇന്റേർണൽ മാർക്കും അങ്ങൻത്തൊക്കെ നല്ലോം ഇട്ടെരും ഉം പിന്നെ കൊറെ മിസ്മാര്
ഏഹ് ഇന്നട്ട് എന്തേ പോയീ അത് ഇതായിപ്പോയതാ റിട്ടയേഡ് ആയതാ
അത് സാറ് പിന്നെന്തോ പ്രിൻസിപ്പ്ള്ന്റെ ഇതില് വേറെദോ കിട്ടിയപ്പങ്ങനെ പോയി
ഓ അയ് ശരി പക്ഷെ നമ്മളെ പ്രിൻസി ഇതേ പോലെന്നെ നമ്മള് എന്ത് പെരിപാടി ഇണ്ടായാലും അയ്ന് ഇതാക്കാൻ സ ചാടിയേൽക്കാനൊന്നും സമ്മയ്ക്കൂല. അവ്ടെ ഇരിക്ക് അവ്ടെ ഇരിക്ക് പർഞ്ഞ് കച്ചറൂടും അതോണ്ട് അതൊക്കെ അതൊ ക്കെ ഭയങ്കര ഇതേനിട്ടോ പക്ഷെ ഇപ്പത്തെ കുട്ടേൾക്കൊക്കെ നല്ലത് കൊട്ക്ക്ണ്ട് ഫ്രീഡം കൊട്ക്ക്ണ്ട് അയാള്
ആഹ് ഇങ്ങനെ അങ്ങനെ കൂടിക്കൂടി വരെല്ലെ ഇണ്ടാവ
ഏ
ഇന്നൊരോ പരിവാടികളൊക്കെ നല്ലോം ഇണ്ടാവും
ഏ ഇങ്ങളെ കോളേജിലൊക്കെങ്ങനെ പരിപാടി നല്ലോണ്ടായിനോ
ഞങ്ങളെ കോളേജ് അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടാവൽല്ല
ഏ പ്രൈവറ്റേനോ
അല്ല ന്നാലും പക്ഷെ അങ്ങനെ ഇണ്ടാവലില്ല അങ്ങനെ നടത്താൻ സമ്മയ്ക്കേല്ല
പക്ഷെ ഗവൺമെന്റ് ഒക്കെ ആണെ നല്ലോം സമ്മയ്ക്കല്ലോ പരിവാടി ഒക്കെ നടത്താന് ഏതാ മറ്റെ എന്ത്
സെൽഫിനാൻസ് ല്ലേ ആഹ് മേനേജ്മെൻറ്
മേനേജ്മെൻ്റിൻ്റെക്കെ ആവും
ഉം ഉം അപ്പം മേനേജ്‌മെൻ്റ് സമ്മയ്ച്ചാലേ ഇവല് സമ്മയ്ക്കൊള്ളൂ
അതന്നെ അമ്മൾത് പിന്നെ പ്രിൻസി സമ്മയ്ച്ചാലെ നടക്കൊള്ളൂ പ്രിൻസിയെന്നെ ആണേലും സ ഇല്ല അങ്ങൻത്തൊരാളാ
ഏ
എന്നാലും രസെയ്‌നിട്ടോ ഫ്രണ്ട്സൊക്കെ അടിപൊളിയാണ്ട് ഒക്കെ നല്ല നൈസായിട്ട് പോയി
ആഹ് ആഹ്
എന്നാലും കൊറെ കാലം ഫ്രണ്ട്സ് കൊറെ തെ അങ്ങൊക്കെണ്ടാവും
ഫ്രണ്ട്സ് വൈബാണെങ്കില് പിന്നെ എല്ലും രസണ്ടാവല്ലൊ
താണ് ഇ ഇങ്ങൾത് ഫ്രണ്ട്സൊക്കെ എങ്ങനെയ്നി
ആഹ് അടിപൊളിയേനി
ക്ലാസിലെന്നെ ഇണ്ടാവും ഒര് മൂ
പോയിനി അപ്പൊ ഞങ്ങളത് കയ്ഞ്ഞ്ങ്ങനെ ബീച്ചിലൊ ക്ക പോയിനി
ഏഹ് ഞമ്മളെ ക്ലാസ്സില് ഗേൾസ് കൊറവാ ആകെ പയ്നഞ്ച് കുട്ടേളൊള്ളൂ ബോയ്സ് അയ്‌നും മാണ്ടി കൊറേണ്ട്
ഏഹ് ഞങ്ങൾതും അങ്ങനെന്നെ ഇരുപത് ആഹ് പതിനഞ്ച് അങ്ങനെന്തോ ഗേൾസാള്ളേ പിന്നെ ബാക്കി ഫുള്ള് ബോയ്സുവാ അറുപത് കുട്ട്യളെങ്ങാനുണ്ട് ക്ലാസ്സില്
ആഹ് അയല് ബാ ഏഹ് നാപ്പത്തഞ്ച് കുട്ട്യേള് ആഹ് ഇത് അൻപത്തഞ്ച് കുട്ടികളറ്റത് ബാക്കി പതിനഞ്ച് കുട്ട്യളേ ഗേൾസൊള്ളൂ ണ്ടായാലും നല്ല രസ ഓരന്നെ എല്ലാ കാര്യും സെ റ്റെയ്യും നമ്മളയ്ല് നിന്നൊട് ത്താ മതി നമ്മളാ രീതീല് കൊണ്ടടുക്കും ഓല്
ഇഞ്ഞ്പ്പെന്തായാലും കോളേജ് വൈബ് ഇണ്ടാവൂലേലൊ ഏടെ പോയാലും
സത്യവ ഈ കോഴസ്നൊക്കെ പോയിട്ട് ആരുല്ല്യട ആകെ ഇരുപത്തി രണ്ട് കുട്ട്യോളൊള്ളൂ
ഏഹ് ഞാന് അക്കൗണ്ടിങ്ങിന്റെ കോഴ്സിന് പോയിനി അവ്ടൊരു വൈബുല്ല ഞാൻ ഒ റ്റക്ക് ഇന്നട്ട് ഞാൻ നിർത്തിയതാ ഇൻക്കൊരു ഞാൻ ഇവടടുത്ത് എക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് പോയിനു അവടെ പോയപ്പോ അവടെ ഫുള്ള് എല്ലാരും ടീമായിട്ട് ഞാപ്പം ലാസ് റ്റക്ക് ചേർന്നായോണ്ട് എന്തോ ഒറ്റക്കായി പോയിട്ട് ഞാൻ നിർ തീ കമ്പനിക്കാറൂല്ലാഞ്ഞിട്ട് പോവാൻ കയ്യില്ല
അങ്ങനെടാവും പക്ഷെ മൂന്ന് മാസാവുമ്പോത്തേ അത് കയ്ഞ്ഞ് പോവും
ഉം പിന്നെ ഞാൻ വിച്ച് വേറെ എടെം നോക്ക അവിടാണെ ഇൻക് വല്യ മനസ്സിലാവണുല്ല ഒന്നും
അക്കൗണ്ടിങ് നോക്കാതെ വേറേത് നോക്കുന്ന അഹ് ഇജ് അക്കൗണ്ടിംഗ് അല്ലാ ലേ
ഇന്നാ ശരിട്ടോ
ആഹ് ഇന്നാ അയ്ക്ക്യോട്ടെ
ഓക്കെ